ഹലോ.
ആ, കേൾക്കുന്നുണ്ട് പറയെ എന്തൊക്കെ?
ആ, സുഖായിട്ട് രിക്കുന്നു ഭക്ഷണം കഴിച്ചോ?
ഓ, കഴിച്ചു കഴിച്ചു..
ആ, ഇവിടെ എല്ലാരും ഭക്ഷണംക്കെ കഴിച്ചു ഇപ്പോ ചായ കുടിക്കാ സമയായി വരുന്നു.
അതെ നാല മണിയായ പാ പോലും മൂന്ന മണിയ
ആ, അതെ നാല മണിക്ക് ഇവിടെ ഒരു ചായ കൂടി ഉള്ളതാ
ഇവിടെണ്ട് പക്ഷേ കൊറച്ചയി. ഇ പുറത്ത് ക് വന്ന കൊണ്ട് പിന്നെ ഇന്ന് കിടന്നുറങ്ങി നീച് ചായക്കാവും അഞ്ചുമണികാവുമ്പോ ആവും അപ്പോ ഉറങ്ങി തൂങ്ങ്ണ്ട്.
എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കോ നാല് മണിക്കായിട്ട്.
ഇല്ല ഇല്ല ഇവിടാ ർക്കു അങ്ങനെ ഒന്ന് വേണ്ട. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് എണ്ണക്കടി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒര് ചായ കുടിച്ച് പോകും. പിന്നെ ഞാൻ ഞാൻ ചായ കുടിക്കാറില്ല. മോനെപ്പഴും ഉണ്ടാവൂല. ഹസ്ബൻഡും ഉണ്ടാവൂല അവരുണ്ടെങ്കിൽ എന്തെങ്കിലും ബേ ചക്ക ര എന്തെലും കഴിക്കും. പക്ഷേ നിർബന്ധം ഇല്ലാ ആർക്കും. എണ്ണക്കടിയോടും താല്പര്യം ഇല്ല. പിന്നെ മോന
ആ,, ഇവിടെ പിള്ളേരുള്ളത് കൊണ്ട് കുഞ്ഞി പി ള്ളേര. അപ്പോ അവർക്ക് നാലു മണിക്ക് എന്തേ എന്തേലൊ രു ചായയും കടിയും വേണം.
അത് ഇവര് കുട്ടിയാകുമ്പോൾ ഞാൻ ചെയ്തിരുന്ന സ്കൂൾ വിട്ടു വരുമ്പോൾ എന്തെങ്കിലും വേണം. വേണ്ട ഇന്നിപ്പോ മക്കൾ വലുത യപ്പോ പിന്നെ അവരൊക്കെ ജിമ്മിനൊക്കെ പോയി ഒന്റെ തടിയൊക്കെ നോക്കണ ആൾക്കാരാവും. തടി യൊന്നും പറ്റൂല. പിന്നെ എനിക്കും താല്പര്യല്ല. ആ, ഇല്ല ഇല്ല വേണ്ട. ആ, അപ്പോ അവരു ഡയറ്റും കാര്യങ്ങളൊക്കെകുമ്പൊ ന്നും പറ്റില്ല. പിന്നെ ഹസ്ബൻറിന് വലിയ താല്പര്യല്ല വടെ. പിന്നെ ഞാനാണെങ്കിൽ ചായ കുടിക്കൂല്ല. എണ്ണക്കടി ഒന്നും ണ്ടാ എന്താഅറിയില്ല ഇപ്പോ. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാണെങ്കിൽ അവർക്കും ഇഷ്ടമാണ്. എപ്പോഴും പാടില്ല
ആ, ആ, എന്നും ഈ ആരോഗ്യം നോക്കുന്നവർ അങ്ങനെയാ അവൻ ജിമ്മിലൊക്കെ പോയി പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരൊക്കെ അങ്ങനെയാ ഇവിടെ പിന്നെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക്
അല്ലെ ചെറിയ മോന് ഭയങ്കര തടിയായിരുന്നു സ്കൂളിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു
ആഹ്
നല്ല കളർ നല്ല തടി ആയിരുന്നു ഇപ്പൊ അവനിങ്ങനെ നമുക്ക് പിടിച്ചാ ആഹ് പോണുണ്ട് സാറുമാരൊക്കെ പറയും ടാ നിനക്ക് കണ്ടിട്ട് മനസ്സിലാവണേ ഇല്ലാന്ന് അപ്പൊ പഴയ ഫോട്ടോ ഇപ്പോലത്തെ ഫോട്ടോ കണ്ടാ ചിരിക്കും എന്നിട്ട് ഓൾക്ക് ആകെ ഒരു മത്തൻ
അതേന്നെ വലുതാകുമ്പോളാ പിള്ളേർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയണേ വണ്ണവാണെന്നുള്ള ബുദ്ധിമുട്ട് പിള്ളേർക്ക് മറ്റ് പിള്ളേര് കളിയാക്കുവൊക്കെ ചെയ്യൂലോ
ആഹ് പക്ഷെ ചെറുപ്പത്തിലെ ഒരു രസമാണ് കുട്ടിയാകുമ്പോ ആഹ് തടിച്ച കുട്ടിയോളെ
അതന്നെ കുഞ്ഞിലെ നല്ലതാണേ ഉം പിള്ളേർക്ക് വണ്ണം ഉള്ളത് കുഞ്ഞിലെ ആഹ് വലുതാമ്പത്തേന് പിള്ളേർക്ക് മടിയാവും അപ്പൊത്തേന് ഡയറ്റായി ജിമ്മി പോക്കായി ഒന്നും കഴിക്കത്തും ഇല്ല ഉം
ആഹ് പിന്നെ ഒരു മുട്ട പിന്നെ മറ്റേ മറ്റേത് ച്ചതൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു നേരം എന്നും ഉച്ചക്ക് വൈകിട്ടൊന്നും ഇല്ല പിന്നെ
വീട്ടില് ഉണ്ടാക്കി കൂടുതൽ കൊടുത്താലും മതിയും പുറത്തു നിന്നുള്ള ആഹാരം കുറച്ചിട്ടേ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കടി ഒക്കെ ആണെങ്കിലും
അവര് ഹോസ്റ്റലില്ലേ അപ്പൊ അവര് ഉച്ചക്ക് അവിടു ഹോസ്റ്റൽ ഫുഡ് കഴിക്കും വൈകിട്ട് അവന് മുട്ടയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആം കഴിക്കും
തന്നെ ഉണ്ടാക്കി കഴിക്കാണോ അതോ അവിടെ ഭക്ഷണം ഉണ്ടോ
ഉച്ചക്ക് ക്ലാസ്സിലല്ലേ അപ്പൊ ക്യാന്റീന്ന് കഴിക്കും വൈകുന്നേരം അവര് എ ഇപ്പൊ പുറത്തുനിന്നാ കഴിക്കാത് ഗ്യാസ് കയിഞ്ഞു കാരണം പറ കിട്ട പിന്നെ ഇപ്പൊക്കെണ്ടല്ലോ ഭയങ്കര മടിയായിട്ട് ആഹ് പിന്നെ ഫുഡ് പുറത്ത്ന്ന് കിട്ടാന് ബുദ്ധിമുട്ടാണ് അത്ര ഗ്യാസില്ലാത്തോണ്ടേ എന്നാലും എന്തേലൊക്കെ ആഹ് ചപ്പാത്തിയോ എന്തേലുമൊക്കെ പിന്നെ കൊടുന്നിട്ട്
ഉം ഉംഹ്
അതെ ല്ല കോളേജിലാ കോളേജ് ഹോസ്റ്റലിലാ ഒരു വീടാണ് അപ്പൊ ഇതില് താഴെയും മേ
ആഹ് വീടാ ഇപ്പൊ തന്നെ താമസിക്കാം ആഹ്
തന്നെയല്ല ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ അവര് കൊറേ വീട് വെച്ചിട്ട് ഒരു പോലീസിന്റെ അവരിങ്ങനെ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ പകരം കൊടുക്കാം അവർക്ക് പിന്നെ സെക്കന്റിയറ് ഒക്കെ കഴിഞ്ഞാല് പുറ പുറത്തല്ല ഇങ്ങനെ വീട് കെട്ടിയെടുക്കും ഇട്ടി കെട്ടിങ്ങ് ആൾക്കാര് കൊടുക്കുക അവർക്ക് വാടക കിട്ടുവല്ലോ താഴെയും മേലേയും കുട്ട്യോള് നിക്കും ഇപ്പൊ എന്റെ റൂമിലാണ് ഒരു ഡിഫറന്റ്മാത്രം ഒള്ളു താഴത്ത് മേലെയും മേളിൽ രണ്ട് റൂമുകള് ഒരു റൂമില് വരുമ്പ എന്റെ ഫ്രണ്ട് മാത്രേള്ളൂ ഒരു റൂമില് അവർക്ക് ര ആ കട്ടിലും കടക്കും തലയണിംഒക്കെ അവിട്ന്ന് കൊടുക്കും എല്ലാം ഉണ്ട് അവിടെ നമ്മ അങ്ങടെ നമ്മ ഡ്രെസ്സോടെ ചെന്നാ മതി പ ഓഹ് കുക്കറും പാത്രങ്ങളും ചട്ടികളും എല്ലാം രണ്ട്അടുക്കളുണ്ട് വർക്ക് ഏരിയ പോല ഉണ്ട് വലിയൊരു വീടാണ് താഴേ മേലേആയിട്ട്. വേണ്ടവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാം, ഉം മാത്രല്ലാ സുഖ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ അവര് ആരും ഒന്നും കുക്ക് ചെയ്യൂല. ഇവന് മാത്രം ഇപ്പൊ എന്തേലുമൊക്കെ ചെയ്യ ആരും ഒന്നും അവിടുന്ന് കഴിക്കൂലന്ന്. അതെന്നെ ആരും ഉണ്ടാക്കില്ല മുട്ടെ അങ്ങനെ ഒക്കെ ണ്ടാക്കും ച ചായ കുടിക്കൂല്ല പിന്നെ അങ്ങനത്തെ എന്തെലും ഒക്കെ ഉണ്ടാക്കുന്നല്ലാതെ വേറെ, ആഹ് ആഹ് അങ്ങനെയൊക്കെ ആ അത്രയൊക്കെ തന്നെ ഉണ്ടാക അല്ലാതെ ചോറൊന്നും കഴിക്കൂല
ആഹ് പിന്നെ ചോറും കറിയൊക്ക് ഇവർക്കൊക്കെ വെച്ച് അവർക്കത്തിനുള്ള സമയമൊന്നും കാണത്തൂല്ല പഠിക്കുന്ന പിള്ളേരുഅല്ലേ
അതല്ല അവിടെ ണ്ട് അവർക്ക് വേണെങ്കിൽ വെച്ച് ആദ്യത്തെ കുട്ടികക്ക് വെച്ച കൊടുത്തിരുഅത്ര, പക്ഷെ ഇപ്രവശത്തെ കുട്ടികൾക് ഒന്നും പറ്റ് ണ്ല്ല അവരൊക്കെ പുറത്ത് കൂടിന്റെ ആൾക്കാരാണ് പിന്നെ ഇപ്പൊ അവര് നിക്കൂലല്ലോ അപ്പൊ അതിന്. അത് എന്തേലും കൊടുത്താൽ മതി പിന്നെ റൂമ് ഇത് വലിചെയ്യും എല്ല ഇതുംണ്ട്. കാറന്റ് ബില്ല്, വൈഫൈ ഇതിന്നൊക്കെ പാടെ എല്ലാത്തിനും ബില്ല് വരും ഇതിന്റെ പുറത്ത്, റെന്റിന്റെ പുറത്ത് എല്ലാം ഉണ്ട് സൗകര്യങ്ങള് കൂടുതല ഉണ്ട് പിന്നെ അവർക്ക് വൈഫൈ ആവശ്യമാണ്. എന്താ വച്ചാൽ ഇപ്പോ ഫോണിലല്ലേ പഠനങ്ങളൊക്കെ
ആഹ് അതേ തന്നെ അപ്പൊ വൈഫൈ എങ്ങനെയല്ല ആവശ്യംണ്ട് അവർക്ക് മം നെറ്റ് വേണം
ആഹ് അപ്പോ അതുകൊണ്ട് വേണം. ആഹ് അപ്പോ അതുകൊണ്ട് വക്കത്
അത്രള്ള സൗകര്യമൊക്കെ ഉള്ളതാണ്
ആ ഉള്ളത് വല്ത്, പിന്നെ വലിയ പ്രശ്നല്ല അത്ഒരു പോലീസ് റിട്ടേർഡ് പോലീസാണ് അയാള് ഞങ്ങവിടെ പോയിനു
ആഹ് അപ്പൊ നല്ലൊരു നോട്ടവും കാണുമായിരിക്കും പിള്ളേർക്കൊരു പേടിയും കാണുയിരിക്കും അല്ലേ
അവരെ നോക്കാനായിട്ട് അയാളരു കാര്യസ്ഥനുണ്ട് അയാളെല്ലാ കാര്യങ്ങളും വന്ന് നോകുത്രെ ഇടക്കിടക്ക് അപ്പൊ അയാള് ഞങ്ങള് ചെന്നപ്പോഴേ പറഞ് ഇവിടെ ഒരു കള്ളത്തരം നടക്കൂല്ല. ഞാൻ ഒരു പോലീസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇന്നേ പേടിയാണ് പിന്നെ അങ്ങനെ ഇടക്കിടക്ക് നോക്കാൻ ഒരാളെ പറഞ്ഞേക്കും അയാള കാര്യസ്ഥൻ
ഓഹ് ശരി ശരി ആഹ്. അങ്ങനെ ഒരു നോട്ടം വേണം എന്ന് വെച്ചാല് അല്ലെങ്ക ങ്കില് പിള്ളാരല്ലേ തന്നെ വീട്ടിന്ന് മാറി നിക്കുന്ന പിള്ളാരല്ലേ ചെറിയ കുരുത്തകേട് എന്തേലും കാണിച്ചാൽ പോലും
ച്ചക്കടല്ലേ വിചാരിച്. മയത്ത് പരുമതിക്കെ കാർ കഴിക്കിയപ്പോ പറയ ഇങ്ങള് ധൈര്യആയിട്ട് പേയിക്കോളി ഇങ്ങളടെ കുട്ടി മൂന്ന് വർഷോടെ പഠിച്ചിട്ട് തിരുച്ചൂ വരുമ്പോ ഒര് കൊയപ്പും ഉണ്ടാവൂല, ഞങ്ങളോട് അയാളുടെ നമ്പർ ഒക്കെ തന്നട്ട് ഇണ്ടായിര്ന്ന് ഇവിടെന്നും നടക്കൂല. എന്റെ വീട്ടിലൊന്നും നടക്കൂലത് പറഞ്ഞു ധൈര്യത്തില്
അതെ അവര് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നതൊണ്ടാണ് അതെ
അതുകൊണ്ടാണ് ഞാനിപ്പോ സമാധാനയില്ലേ റെന്റും കാര്യങ്ങളൊക്കെ കൊടുത് കഴിഞ്ഞാല്. അതെ മം
നേരുവ പിള്ളേരൊക്കെ അപ്പളാ ഒര് ചെറിയൊരു അബദ്ധം പറ്റി പോയി പോയാ പിന്നെ അങ്ങ് തിരിച്ച് പിള്ളേർക്ക് കേറാൻ പറ്റത്തൂല്ല. ഈ മയക്കുമരുന്നൊക്കെ അടിമയായി പോയാലേ
നമുക്കൊന്ന് അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യംന്ന് ഉപയോഗിച്ച മനസ്സിലാവൂലേ അല്ല അങ്ങടെത്തീറ്റെ ഞമ്മക്കൊക്കെ മനസ്സൊക്കെ കഴിയൊള്ളൂ.
അതെനെ അങ്ങേറ്റത്തെത്തി ഇപ്പൊ ആദ്യം ഒരു രസത്തിന് വേണ്ടി പിള്ളേര് തൊടങ്ങുവേ.
അതെ ം പ്പ ഞമ്മള് സിനിമേല് ഇപ്പ രാസ് ത് കാണണ്ടീല്ലേ? ആ വാഴ നല്ല സിനിമ അത് കണ്ടോ?
അതന്നെ ആഹ് വാഴന്ന്ള്ള സിനിമ കണ്ടില്ലേ?
അതെന്നെ കരഞ്ഞ പോകുന്നൊരവസ്ഥ.
ഇന്നത്തെ പിള്ളേരുടെ ക
അതനേണ് അതെല്ലാരും കാണണ്ടതാണ്റയാം.
അതെ അയിൻ്റെ ബുദ്ധിമുട്ടും ദോഷങ്ങളും പിള്ളേർക്ക് മനസ്സിലാക്കി ചില പിള്ളേര് ഉണ്ട് കെട്ടോ നല്ലതായിട്ട് നിക്കുന്ന പിള്ളേര് ഇല്ലാന്നല്ല പക്ഷെ ം
എ അതേ സൗണ്ടും അതെ എന്റെ ഒരു ഫ്രൻ്റണ്ടൈ ക്ലാസ്മൈറ്റ് അതു പോലെ തോന്നക്ക് അത് ഞങ്ങള് ഞങ്ങളൊന്നിച്ച് പഠിച്ചതാണ് ന്റെ വീടിന്റെ അടുത്താണ് ജാസ്മിൻ പിന്നെ ഞങ്ങള്പ്പം കഴിഞ്ഞാഴ്ച മീറ്റീതരാ രണ്ടാളും ഞങ്ങള് വിളിച്ച് ഞങ്ങള് തമ്മില് കാണും ഞങ്ങളെപ്പഴും വിളിക്കും അ അപ്പ ദേ സൗണ്ടാണ് ഇതേ ഭാഷേണ്.
ഹ്
അപ്പൊ എനിക്ക് ജാസ്മിനെ പോലെ ഫീലെയ്യ സംസാരിക്കുമ്പോ.
നോനോ ം
ം പിന്നെ വേറെന്തൊക്കെ വിശേഷം?
വേറെ ഇപ്പോ ത സ്കൂൾ പർച്ചേ്സൊക്ക നടന്നോണ്ടിരിക്കയാണ്. ബാഗ് മാത്രം വാങ്ങിച്ചില്ല വാങ്ങിക്കാ ഇപ്പം പറഞ്ഞോട്ടിരിക്കയാ എനിക്ക് ലബൂബിയുടെ ബാഗ് മതീന്ന് പറഞ്ഞാ വഴ
അഹ് ഓഹ് ഓ അതന്നെ ആൺകുട്ട്യേൾക്ക് അവര് പറീണ പെങ്കുട്യേൾ ഓരോരോക്ക പേരാണല്ലോ ബേഗിന്
അതെ ഇപ്പൊ കാർട്ടൂൺ ചാനലിന്റെ പേ കാർട്ടൂണിലെ ഓരോ അവതാരര്ടെ പേരാണ്.
ആഹ് അത്
ആഹ് അത്ര അഡിക്റ്റ് ആ അവർക്ക് ആ ബാഗ് മതി അതു അല്ല കടേ ചെന്നാ ഇത് ഉട് ബാഗ്കള്കാണാനൂ ഉള്ളൂ.
അത് അവര് കാണിച്ചു അങ്ങനെല്ല അവര് അവരെന്താറ്യോ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിട്ടത് കാണിച്ചു കൊടുക്കും അവരത് എടുക്കും ഇപ്പഴത്തെ കുട്ട്യോൾക്കങ്ങനേല്ലെ?
ആഹ് അതേനെ കുട്യോക്ക്പൊ ഇബ്ട്ത്തെ ബാട്ടറ് ബോട്ടില് കാണണം. നമ്മള് ഓരോ രൂപങ്ങളാ ഒന്നിങ്കി റോബോട്ടായിട്ട് അല്ലെ ബസ്സിന്റെ രൂപത്തിലൊക്കെയാണ് വാട്ടർ ബോട് ന്നിരിക്കണ് നമുക്ക് സാധാരണ ഒരു കുപ്പി തന്നെ നമുക്ക് അറിയത്തുള്ളൂ.
ബോക്സ് ബേഗ് ഒക്കെത്തിനുണ്ട്.
ം ആ കുപ്പി അതിന്റെക്ക വെലയോ അത് അതിനേക്കാലും അപ്പുറം ആയിരം രൂപേക്കെ ഒരു വാട്ടർ ബോട്ടിലിന്റെ വെല.
നമ്മളെക്ക സാധാരണ ഒരു പ്ലാസ്റ്റിക് കുപ്പിക്ക് അത് പൊയ്ക്കോണ്ടിരുന്നാ.
ഓഹ് അത്
ഹ്ഹ് ഹ് ഇവള്തെ പിള്ളേരോടക്ക പറയുമ്പോ അത് അയ്യേ ഇതിനകത്താണോ കൊണ്ടുപോയിക്കോണ്ടിരുന്നേന്ന് ചോദിക്കും മറ്റേ സ്പ്രൈ റ്റു കുപ്പി മേടിച്ചിട്ട് ആ സ്പ്രെെറ്റു കുപ്പിയുടെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടോയിട്ടില്ലേ?
അതന്നെ പിന്നെ അതുപോലെ പിന്നെ പാത്രങ്ങളോ ഫുഡിന്റെ പാത്രങ്ങളോ? ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി പാത്രങ്ങളെല്ലാം. ബോക്സാണെങ്കിലും തന്നെ രണ്ട് തട്ട് ഒക്കെ അടിപൊളിയാണ്.
പിള്ളേരുടെ പണ്ടത്തെ കാലതാ പറയുമ്പ അവര് ചി ചിരിക്കായി ഇതിനാത്തൊക്കെയി എങ്ങനെയ അമ്മ പൊക്കൊണ്ടിരിക്കുന്നേ അമ്മച്ചി ഇതൊക്കെ ഉപയോഗിക്കാൻ കൊള്ളോ അമ്മച്ചീന്നൊക്കെയാ ചോദിക്കുന്നേ
ആഹ് അവർക്ക് പഴയതൊന്നും അറിയില്ലല്ലോ
അയ്യോ അതെ പഴയതൊന്നും അറിയേണ്ടല്ലോ ഇത് ബായിക ആണെങ്കിലും പുസ്തക എല്ലാം അതെ എല്ലാം മോഡേൺ തേ അത് വെച്ചാ മറ്റു കുട്ടികൾക്ക് അത് ഉള്ളപ്പോ എനിക്കും അത് വേണം എന്നൊരു വാശി പിള്ളേർക്കും ഉണ്ട്
ആഹ് അതെന്നെ
ക്ലാസ്സിൽ ചെല്ലുമ്പത്തേന് മറ്റു കുട്ടികളേലും നല്ല സാധനം ഇരിക്കയാ അതോ നല്ല ബാട്ടറ് അപ്പൊ അത് പോലെ വന്ന് വ വീട്ടീ വന്ന് വഴക്കാ അമ്മേ അവക്കതൊണ്ടല്ലോ എനിക്കിതില്ല ഉം അങ്ങനേക്ക പറഞ്ഞാണ് പിള്ളേര് ഓരോന്നും വാശി പിടിച്ചു മേടിക്കും
കുട്ടികൾക്ക് അത്രേം ബുദ്ധില്ലേ ഒള്ളൂ പക്ഷേ എല്ലാം അങ്ങനന്നെ പറയില്ല
ആഹാ അതന്നെ കൊറച്ച് വലുതാവുന്നവരേ അങ്ങനെ പറയും കേട്ടോ ശരിയാ മറ്റെത് കാണുമ്പളാണ് അവർക്ക് ആകർഷണം ആകർഷണം തോന്നാ വേണ്ടി കടയിലൊക്കെ കേറു അതുപോലെയാണ് ആകർഷണം അങ്ങനെ ഇട്ടേക്കുന് തനെ തൂക്കി തൂക്കി ഓരോന്നും
പിന്നെ പിന്നെല്ലോ വ കുറകുള്ളള്ളത് വില കുടു കോള്റ്റിയിൽ വ്യത്യാസം ഉണ്ടാകും എല്ലാത്തിനും ഇപ്പം ഇല്ലാത്തവർക്ക കുറഞ്ഞ വിലക്കുള്ളതും ഉണ്ട് ആ ഉണ്ട് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാാവും അതെ പാത്ര കുപ്പിയൊക്കെ ബാഗൊക്കെ ആണെങ്കും കേളിറ്റി വ്യത്യാസം ഇണ്ടാവും പക്ഷേ എല്ലാവർക്കും
അബായി ക്കെ ആണല്ലേ നമ്മള് വില കൂടിയ ബാഗ് മേടിക്കയാണെങ്കിൽ അത് കിറത്തില്ല അതിന് സിബ് പോക അ ബാഗിനകത്തെ തെഇണ്ടല്ലോ
ആഹ് അത് രണ്ട് മൂന്ന്
ആഹ് ഉപയോഗിക്കുന്ന ഒറ്റെ പറ്റും
പ്പം മറ്റേ
ആ വാഷിംഗ്‌ മെഷീൻ. അത് തന്നെ അത് എങ്ങനെ ആയാലും കീറും. വെല കൊറഞ്ഞ മെഷീനൊ ക്വാളിറ്റി കൊറഞ്ഞ സാധനാകുമ്പം പെട്